എടുക്കുവെടാ
ആഹ് മക്കൾ ഇവിടെ വന്നാട്ടെ സ്കൂൾ വിട്ട് വന്ന്
ആഹ് ആഹ് പിന്നീടാ
നിന്നെന്താ കേണ്ടേ
ഞാനെടാ ഒരു കാര്യം പറയാൻ വിളിച്ചാടാ ഞങ്ങടെ അടുത്തൊരു വീട്ടിലാണെങ്കിലേ ഒരു പെൺകൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആയതേ ഉള്ളു അവന്റെ കൊച്ചിന്റെ ആണെങ്കിൽ സ്ത്രീധനം കുറവാ സ്വർണം കൊണ്ടുവന്ന കുറവാണെന്ന് പറഞ്ഞ് അമ്മായിയമ്മ അങ്ങ് ഭയങ്കര പ്രശ്നം ആ കൊച്ചിനേയങ്ങ് അവരുടെ വീട്ട ട്ടി കൊണ്ടാക്കി എന്നിട്ടോ ഞാൻ അവനെ കുറിച്ച് പറയാൻ വിളിച്ചയാ. നിനക്കറിയായിരിക്കും നീ അന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേടി കല്യാണത്തിന് പോവാണെന്ന് ആ കല്യാണത്തിന്കഴിഞ്ഞ കൊച്ചാരുന്നു.
അത് ശെരി ആ എല്ലായിടത്തും ഇപ്പ അങ്ങനെ തന്നെയാണ് ഇപ്പത്തെ കാലത്തില് അങ്ങനല്ലേ. കാരണം സ്വർണത്തിന് ഭയങ്കര റേറ്റ് ആണല്ലോ, അപ്പൊ ആരും ചോദിക്ക്ണൊന്നുല്ലപ്പൊ. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. നമുക്ക് സ്ത്രീധനം അത് കൊറ വീട്ട് കൊണ്ടെയാ ക്കാ. മക പെണ്ണ് സ്ത്രീകളെ അങ്ങനെയൊക്കെ ആയി. മ് പിന്നെ കുറച്ച് പണ്ടം ന്നാ പണം കൊടുക്കാഞാല് അങ്ങനെയൊക്കെയാ ആയിരുന്നു അന്നൊക്കെ.
അതെ അതെ ഈ ശ്രീധനം ചോദി ക്കല്ലേ പറയലെന്നൊക്കെയാണ് നിയമം. പക്ഷേ ഈ ചെറക്കന്റെ വീട്ടുകാർക്ക് അത് വേണോന്നാണ്. എല്ലാരും ഇല്ല കേട്ടോ ചെല ആൺകു ആൺ പിള്ളാരൊക്കെ
വാണ്ട എനിക്ക് അത് മതി അങ്ങനെ പറഞ്ഞാ കൊയപ്പല്ല. ഇത് വാക്കില്ല അമ്മമാരും, അച്ഛന്മാരൊക്കെ അങ്ങനെ പറയുമ്പളാണ് അത് പ്രശ്നായി വര.
അതെ അതെ ഇല്ലെങ്കി അമ്മമാരും അച്ഛന്മാരും പറയുമ്പേ
അത് മതിന്ന് പറഞ്ഞാ കൊയപ്പല്ല ഞാനല്ലേ കൊണ്ടുവന്നത് അയിനാരും പിന്നെ അയിലാരും എടപെടേണ്ടാന്ന് പറഞ്ഞാ മതി അതവര് തീരുമാനിക്കണം
അവിടെങ്ങനെ ചെലാണ് നിങ്ങളങ്ങനെ പറയത്തില്ല ഏ ഈ കൊച്ചിന് ഭർത്താവ്ണ്ടല്ലോ അങ്ങനെ പറഞ്ഞില്ല അവരമ്മയുടൂടെ സൈ ട് നിന്ന് ആ അതിന് അം വീട്ടികൊണ്ടാ ക്കി ങ്ങ്ട്ടോ ഒരു പാവം പിടിച്ചൊരു കൊച്ചാരുന്നു ഞാൻ നോക്കിട്ട് അതെ ഞാനവിടെ ഇപ്പഴത്തെ പെൺ പിള്ളാർക്കും വിദ്യാഭ്യാസം കൊടുക്കണം അയല്ലേ വിദ്യാഭ്യാസം കൊടുത്ത് അവരൊരു ജോലിയൊക്കെ വാങ്ങി അവര് സ്വന്തം കാലിൽ നി ക്കാൻ പറ്റുന്ന അല്ലെ അപ്പൊ അവർക്ക് കല്യാണം വേണോന്നുണ്ടെങ്കി നടത്താവുള്ളൂ
ആ അതെ
ഇപ്പഴത്തെ ആ ന്തുവാ പുള്ളാരൊക്കെ ആണെങ്കിലേ ആമ്പിള്ളേർക്കാണെങ്കിൽ എനിക്ക് തോന്ന്ന്നുചിലർക്കൊക്കെ സ്ത്രീധനത്തോട്ആ നെന്ന്തോനുന്നു ആർത്തി ഇല്ലേ അവര് ചിലപ്പോ അവർ അച്ഛന അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കും നിൽക്കുന്നത് അതെ അതെ - ചെലപ്പോ ഒരു പെൺകൊച്ചിന്റെ അച്ഛനും അമ്മയെക്കെ കഷ്ടപ്പെട്ടായിരിക്കും കെട്ടിച്ചു വിടുന്നത്- അല്ലെ ഒരു വീട്ടിലോട്ട് അവർക്കൊള്ളത് കൊടുത്ത- യിരിക്കും വിടുന്നത്- പക്ഷേ അന്നിട്ട് ഇതിന്റെ പേരില്- പെൺകൊച്ചായിരിക്കും ആ വീട്ടിൽ ചെന്ന് പീഡനം അനുഭ ഭവിക്കേണ്ടതല്ലേ? ചിലവര് അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കും ഓരോ ജോലി-
ആ പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടയാക്കും ചെയ്യും അങ്ങനെയൊക്കെ കൊറെ നമ്മളെ പിന്നെ എന്താ- ക്കും- അവര് കഴിയുന്നത് അവര് ആ നമ്മള് പീഡനങ്ങൾക്കെ നേരിടേണ്ടി വരും
അങ്ങനെ അങ്ങനെയല്ല ഉത്ര കൊലക്കേസ് നടന്നിട്ടില്ലായിരുന്നോ ആ പാമ്പിനെ കൊണ്ട് കടിച്ച് കുലുപ്പച്ച് ഭർത്താവ് പാമ്പിനെ കൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ട് വന്നിട്ട് കേട്ടിട്ടുണ്ടാ വർത് ത്താ-
കേട്ടിട്ടില്ല
ആ അത് ഭയങ്കോരു വാർത്തയാരുന്നു കേരളം മൊത്തം ഞെട്ടിയ ഒരു വാർ ത്തെ ആരുന്നു കേട്ടോ ആ പെങ്കൊച്ചിന് ഇച്ചിരി സുഖവില്ലാ ത്ത ഒരു കൊച്ചാരുന്നു കൊല്ലത്തായിരുന്നു സംബവം നടന്ന ആ കൊച്ചിന്റെ ആണെങ്കി ഇത് പോലെ ഭർത്താവ് സ്ത്രീധനം ഒരുപാട് നു റോ നൂറ്റിയൊന്നോ പവനെങ്ങാണ്ട് സ്വർണം കൊടുത്ത് കെട്ടിച്ച് വിട്ടെയാരുന്നു അന്നിട്ട് ഇനിയും വേണംന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ഉപദ്രവിക്കെ ഒക്കെ ചെയ്ത് ചെയ്യുവാരുന്ന് അന്നിട്ട് ഈ കൊ ച്ചിനെ എന്താന്നറിയാവോ ഓ ഈ കൊച്ചിന്റെ ഭർത്താവ് പാമ്പിനെ കൊണ്ടുവന്ന് ഈ പാമ്പാട്ടിയൊണ്ടല്ലോ അവർടെ കയ്യീന്ന് പാമ്പിനെ മേടിച്ചൊണ്ട് വന്നിട്ട് ആ കൊച്ച് ഒറങ്ങി കിടുന്ന റൂമിനത്ത് കൊണ്ടയിട്ട് അങ്ങനെ ഈ പാമ്പ് കൊത്തില്ല കൊത്താതിരന്നപ്പോ ഒണ്ടല്ലോ ഈ ഒര് കമ്പെട് ത് ആഹ് പാമ്പിനെ പൊക്കിയെടുത്ത് ആ കൊച്ചിന്റെ പൊറത്തോട്ടിട്ട് ആ കൊച്ച് ഒറങ്ങുവാ അത് അറിയുന്നില്ല അന്നിട്ട് ആ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് അങ്ങനെ അത് മരിച്ചു പോയി ആ പെങ്കൊച്ചങ്ങ് അപ്പം മുകുൾലത്തെ നിലേലാരുന്നു ഇസ് സംബോം നടന്ന്‌ത് അങ്ങനെ വാവാ സുരേഷ് ക്ക് വന്നാരുന്നോ അവിടെ ആ കേസിന്റെയും ഇത് നടന്നപ്പോ അന്വേഷ് നടന്ന
അഹ് ശെരി ആ
ആഹ് ബാവാ സുരേഷിക്ക് വന്ന് നോക്കിയപർഞ്ഞ് ഈ മുകുള്ത്തെ നിലേ എന്തയലും പാമ്പ് കേറാൻ സാധ്യതയില്ലാ അത് ആരോ കൊണ്ടിട്ടതാഴിരിക്കും അങ്ങനെയാണ്ടി ഈ ഭർത്താവിനെ പിടിച്ചത് കേട്ടോ അപ്പ ഒണ്ട് ഭർത്താവും ആഹ് അപ്പ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പെങ്ങളും എല്ലാം കുറ്റക്കാരാ ഇവരെല്ലാം കൂട്ട്ന്നതാ ഈ കൊ ച്ചിനെ കൊല്ലാനായിട്ട് അപ്പ അങ്ങനെ ഒരുപാട് പെശ്--അതെ തെ
എന്ത് ഗൗരവാണതൊക്കെന്ന് പറയാ ഒരിക്കല് അമ്മക്ക് ആഹ് കാ കൊണ്ടേയാക്കണെങ്കി ആക്കിയാ പോരെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിയാട്ട് കൊന്ന് ട്ട് വാണോ കൊൺണ്ടാക്കാന് ഇപ്പ അതുപോൽ തന്നെ നമ്മൾ ഒരോ വാർത്തയാ ഓരോ ദിവസവും കേ പന്നെ മുക്കോയില്ലേ ന്നാര് കാര്യല്ലാതെ പെങ്ങളും എല്ലാരും കൊല്യാ ഇപ്പ ഒരു കാമുകന്റെ പ കാമു അങ്ങനെ ഒപ്പം പോകാംമാണ്ടി ചെറിയ ഒന്നരസായ മ കുട്ടീനെപ്പ കൊന്ന കേസ് കേട്ടില്ലേ ഉം ഉം ഉം എന്നിട്ട് എന്ത്‌ ചെയ്താവോ
അത് അന്നിട്ട് ഇത്പോലെ സ്ത്രീധന പ്രശ്നോള്ള നമ്മടെ ഈ കേരളത്ത് ഒരുപാട് സ്ഥലങ്ങളില്ലേ ഒരുപാട് പ്രശ് നമ്മള് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒണ്ടായിട്ടൊണ്ട് ഇല്ലേ ഉ ഒരേ മക്കള്മാരെ ചിലവര് തിരിച്ച് അവരുടെ വീട്ടിൽ അ കൊണ്ടാക്കും അവിടെ നിന്നും ചിലർ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ അവർ ചിലവര് വീട്ടിൽ ഒന്നും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കും അവർ അച്ഛനും അമ്മയു എടുത്ത പറഞ്ഞാ അവർക്ക് വിഷ- മാവോ എന്ന് ഓർത്ത് അല്ലേ അവര് അങ് എല്ലാ സഹിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് ഞാൻ നോക്കിട്ട് ഇപ്പത്തെ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പെൺപിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസ കൊടുക്കേണ്ടത് അവരെ കെട്ടിച്ചു വിടുകന്നുള്ളതല്ല അല്ല ഇല്ലേ ഒരു ജോലിയായിട്ട് എടുക്കണ്ടത്
നമ്മുടെ ജീവിതം രണ്ടും കെട്ട നിലയിലാവും ചെ
അതെ അതെ അച്ഛമ്മമാരൊക്കെയ ആ പെൺമക്കള് അവർക്ക് ആദ്യം കൊടുക്കേണ്ട വിദ്യാഭ്യാസം അവർ സ്വന്തം കാലൽ നിക്കാനുള്ള ഒരു ജോലി എല്ലേ? അവർക്ക് എന്തും നേരി ഇടാനുള്ളൊരു ശക്തി അതൊക്കെയാണ് നമ്മള് അവർക്ക് പകർന്ന് കൊടുക് കണ്ടതാ ആദ്യം അതിനു ശേഷം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇല്ലെങ്കിൽ അവർക് ക്ക് ശേ
ആഹ് പിന്നെ എങ്ങനെയാണ് നമ്മളെ ജീ മാതാപിതാക്കൾ ഉണ്ടാവുന്ന കാൽ നമ്മളെ കല്യാണം കഴിച്ചു വിടാന്ന് അവരുടെ സന്തോഷമാണ്.
അതെ അതെ ചിലപ്പോ അവര് നമ്മ നമ്മുടെ നല്ലതിന് വേണ്ടിയാരിക്കും അവര് നേരത്തെ അവർ ഒരു ജോലി ലിയങ്ങ് ഒഴിവാക്കുന്ന ആയിരിക്കില്ലേ പെട്ടെന്ന് കെട്ടിച്ചൊക്കെ വിട്ട് പിള്ളേരെ ആ പക്ഷെ അതില് എനിക്ക് തോന്നുന്നു പണ്ടാ തോന്നുന്നു അങ്ങനെ കുടുതൽ ചെയ്യുന്ന ഇപ്പ പക്ഷെ ഒരുപാട് മാറ്റങ്ങളു ണ്ടെന്ന് തോന്നെ പെകുട്ട്യേൾടെ ഇഷ്ടം നോക്കി ഓരോ കാര്യങ്ങള് ചെയ്യുന്നെന്ന് തോന്നു
അതെ അതെ
അങ്ങനെ ഇപ്പൊ ആ കൊച്ച് അവര്ടെ വീട്ടിൽ പോയേക്കാ ഇനി എന്താവുംന്ന് അറിയത്തില്ല ട്ടോ
ആ അതെ
എന്നാ ശരിയടാ ഞാൻ വിളി ക്കാവേ
ഹലോ സമയായില്ലല്ലൊ സമയായിട്ടില്ല ആഹ് ഏഴ് മിൻറ്റായിട്ടൊള്ളു
പിന്നെന്തേ
പിന്നെ എന്തൊക്കേണ്ട് ഇവിടെ ചായ ക് കാടമുട്ട പീങ്ങിട്ടുണ്ട്‌ മക്കൾക്ക് ആഹ് അത് കഴിക്കുന്ന ഇതാണ് അവർക്ക്
ഇനിപ്പാ ആ അമ്മായിയമ്മ ക്കും ആ അച്ഛനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ട്ടോ ആണോ ആഹ് കേസ് കൊടുത്തിട്ടുണ്ട് കെട്ടോ
ആഹ് കേസ് കൊടുക്കണം അപ്പേനേ ശരിയാവൊള്ളൂ അങ്ങ
അതെ തെ പക്ഷെ അവിടെ ആ പെങ്കൊച്ചിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും വെറും പാവാ കെട്ടോ. അവര് കൂലിവേല ചെയ്യുന്നവരാ. അവരൊക്കെ അവർക്കൊക്കെ എന്ത് വെഷമായിരി വല്ലെ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ച് വി തിരിച്ച് പ്രശ്നൊക്കെ ആയിട്ട് വീട്ടി വരുമ്പഴേ അവര് നല്ല സ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കി അവർക്കും ഒരു സന്തോഷ അച്ഛനും അമ്മമാർക്കും ഒക്കെ എന്റെ മോള് സുഖാ ട്ടാണല്ലോ ജീവിക്കുന്നെന്നോർത്ത്.
അതന്നെ പ്പൊ കേൾക്ക്ണൊക്കെ അങ്ങനെ പിന്നേണ്.
അതെല് ഇവിടുന്ന് ഇ ആ ഇവിടുള്ളോര് അവിടുത്തെ അവിടെ അറിയിച്ചിട്ടുണ്ട് ആ കൊച്ചിനെ എപ്പോഴും ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞിക്കാണ്ട് അതൊരു പാവം പിടിച്ച കൊച്ച എന്തെങ്കിലും കടുംകൈ ചെയ്താലോ എന്നുള്ള പേടി എല്ലാർക്കും ഇവിടുള്ളോർക്ക് കാരണം ഇവിടെ മൂന്ന് മാസം ആയിട്ടൊള്ളേലും എല്ലാരോടും നല്ല അടുപ്പമായിരുന്ന് കേ ണ്ടാവുംനല്ല സഹകരണവും നല്ല ഇതായിരുന്നു പക്ഷെ ആ കൊച്ച് പോയത് കൊണ്ട് ഇവിടെ അവിടെ ഉള്ളോർക്കാനിഷ്ടം ആ വീട്ടില് ഭർത്താവിനും ഭർത്താവിന്റെ അച്ഛനും അമ്മക്കും ഒന്നും
ക്കന്നെ കൊറച്ച്കഴിയുമ്പോ അവക്കന്നെ കേതായിരിക്കും
അതെതെ
ഉം
വേണ്ടായിരുന്നുന്നൊക്കെ തോന്നുന്നുണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു എന്നൊക്കെ
ആഹ
പിന്നെ മഴ ഉണ്ടായിരുന്നോ അവ്ടെ അലോ കേ ക്കുന്നുണ്ടോ
ക്കുന്നുണ്ട്
മഴയുണ്ടാരുന്നോ?
മഴ വരുന്നുണ്ട് നല്ല മയ-
ആഹ ഇവിടെ ഇപ്പ മഴ ഇപ്പ ഇല്ല രാവിലെ നല്ല മഴയാരുന്നു കേട്ടോ?
ആഹ ശരി ആ- ഇവിടെ നല്ല മയയായി-
അതെല്ലേ?
ഉം അലക്കിയതൊന്നും ഉണങ്ങി ട്ടില്ല-
ആഹ് - ഇല്ലേ- ആഹ ഇനി അവിടെ എന്തെലും വിഷ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാൻ കേ
ആ ഓക്കെ ആ-
ശരിയെങ്കി കേട്ടാ-
ചായ കുടിച്ചതാണല്ലോ പിന്നെ ഇങ്ങനെ ചായ ചായ